കേക്കുന്നണ്ടാ
ക്കണ്ട്
എന്താ വർത്താനം
നല്ല വർത്താനം
നെന്താ പണി എന്താ പണി
ഇന്നാ ചായകുടി പൂവാട
ആഹ്
അതന്നെ പൂവാട കുട്ട്യോള് വന്ന് സ്കൂള്ട്ട് വന്ന് ഓൽക്ക് ചായൊട്ത്ത്
ആഹ് ഇഞ്ഞ്പ്പോ ഓര് കളിക്കാൻ പോയോ
ഉം ചായൊട്ത്തൊക്കെ അവടെ കുത്തിർപ്പിച്ച്ണ്
ഏഹ് ഹ് പിന്നെന്താ ഞമ്മളെ ഗ്രൂപ്പില് കണ്ടീല്ലേ ടൂർ പോണ കാര്യം.
ആ എന്താ പോവല്ലേ?
ആ എന്താ ഞമക്കൊക്കെ പോകാ ആം നമുക്ക് എല്ലാരു ഉണ്ടെങ്കില് ഞാനുണ്ട്. ഏഹ് കൊപ്പരങ്ങ് പോകാ. ഏഹ് രസാണ് ഇന്നിട്ട് ഒരീസം നിന്നിട്ട് പിറ്റേന്ന് ഇങ്ങട്ട് വരാലോ. മ് എങ്ങട്ടാപ്പ എല്ലാരു അതെന്നെ പറയ്ണത്. അഹ് നമ്മളെ മൻസ്സില് ഇപ്പ എവിട്ക്കേലും പോണംന്ന്ണ്ടെങ്കില് ആ സെലം പറയാന് ഇന്നാ പിന്നെ
ഏഹ് ഗ്രൂപ്പില്ങ്ങനെ കണ്ടീനി ഓരോര്ത്തല് ഓരോ ഇതെനു. ഉം നമ്ക്ക് ഈ മാസം തന്നെ പോവ ലെ
ആ നമ്മക്ക് ഈ മാസം തന്നെ പോവ. അത് നീട്ടി കൊണ്ടോയാ പിന്നെ ചെൽപ്പ ആ നേര്ത്ത്ക്ക് ഓരോര് ത്തർക്ക് ഓരോ ഒഴിവ് കേടയ്ക്കാരം അപ്പ ഇപ്പ എല്ലാരും ഫ്രീ ങ്ങനാവുമ്പ
ഒര് ഡെയ്റ്റ് പറയ ഒര് ഹാ ഡെയ്റ്റ് പറഞ്ഞിട്ട് ഈ ഡെയ്റ്റ്ല് പോവ്ന്ന് പറയ്. മറ്റേ എല്ലാര്ക്കു അന്ന് വാഗണ്ട വാങ്ങണ്ടാച്ച ആര്തും അഹ്‌ നടക്കൂല
അതന്നെ
അങ്ങനെ പോവ് ല്ലെ ഈ മാസം ലാസ്റ്റ് ഓടോടെങ്കിലൊക്കെ
ഉം എവിട്ക്കാപ്പ പോക്
ഒട്ക്കാച്ച എല്ലാരും കണ്ട സ്ഥലെ ക്കാരെ ഊട്ടിയൊക്കെ എല്ലാരും കണ്ടേ
ഉം ഓ അ പോകാൻ രസാണ് ഇപ്പം എന്നാലും എല്ലാരും പാട പോവ് ഒരു സൽ ത്തക്ക് പോവുമ്പ രസാണല്ലോ മ് കാര ഞാനും കുറേ സ് സ്ഥലങ്ങൾ ഇണ്ടാാവും അവിടെ ആ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒ ക്ക ഇണ്ടല്ലോ നല്ലതെയിക്കാരം ഉം
മഞ്ഞുണ്ടല്ലോ അടെ കുറേ സ്ഥലം പ്രകൃതിഒക്ക ഒക്ക കാണാന് അടെ പോകുനെ കാൺ ണല്ല നമ്മളഎല്ലാരുംപാടെ കൂടി ഒ ത്ത് പോവുമ്പോ ഒരു രസ്
ഏ രസാണ് മ് അതന്നെ പിന്നെ പാർ ക്കുതൊക്കെ ഉള്ളോണ്ട് കുട്ടിയെക്ക് മക്കക്കൊക്കെ കളിക്കാനും രെസെക്കാരം
ആ ഹ് അയിനൊക്കെ പറ്റിയ സലാ
അതെന്നെ ഊട്ടി
ക്ഷണം നമ്മള് ഇണ്ടാക്കി കൊണ്ടോവ്
ആ അതിന്റെ ഇൻ ഞ്ഞ് ഒരു നേരത്ത് ക്ക്ള്ള പിന്നെ ഞമ്മള് ഇവിട്ന്ന് രാവിലെ നേരത്തെ പോക്ണെങ്കിലേ വാണെങ്കി ഏ എന്താ പറയാ കടി എന്ത്‌ എന്ത്‌ച്ചാല് ഇപ്പ ഞമ്മള് കുറച്ചആൾക്കാര് കുറച്ച് എന്താ ഒരു പത്ത് പന്ത്രണ്ടാള്ണ്ടല്ലോ
ആ
തെല്ലാരു ഒന്നില്ലെങ്കി കടെന്ന് തിന്ന് ഇഞ്ഞ് ഇപ്പഅല്ലെങ്കില് എന്തയ്യ എല്ലാരും ഓരോര്ത്തരെ പെരെന്ന് വര് ന്ന സമയത്ത് നല്ല കടി എന്തെങ്കിലും ദോശെ പത്തിരി അങ്ങനെ എന്തെങ്കിലു ഒക്കെ ഇണ്ടാക്കിക്കാണ്ട് വര് ന്നിട്ട് നമ്മക്ക് ഏ അ എല്ലാർക്ക് ഒരുമിച്ച് അങ്ങട്ട് എല്ലാര്ക്ക് അങ്ങ ഒട്ടും കൊടുത്ത് തിന്നാലോ
ആ അഹ് പറ്റും
ഒക്കെ ഇള്ളത് എന്താ ഇഞ്ഞിപ്പ എല്ലാരും ചെയ്യണേന്ന് ഇൻക്കറീല ഞങ്ങളൊക്കെ പണ്ട് ഇങ്ങനെ ടൂറൊക്കെ പോന്ന അതൊക്കെ പിന്നെ നമ്മള് ഈ കോളേജ്ന്ന് സ്കൂൾ ന്നൊക്കെ പോവ്ന്ന സമയത്ത് ബിരിയാണി ഒക്കെ ഒരുവട്ടം ങ്ങനെ ഒരു നേരത്ത്ക്ക്ള്ള ബിരിയാണി ആക്കി കൊണ്ടോകും
ഏ അങ്ങനെ കൊണ്ടെക്കെനി ആ ഇത് പറ്റും ഒരു ഓട്ടൽണ്ടോയി ഏൽപ്പിച്ച് ഞമ്മള് കു എ തില്ലേ ഇങ്ങട്ടെന്ന് വണ്ടിക്കാണ് കേറ്റ്യാ മതി
ആ അതന്നെ അങ്ങനെ ചെയ്യാം
ഉം അങ്ങനെ പറ്റും പിന്നെ ഉ ഉം പിന്നെ ഉച്ചക്ക് രാ പിന്നെ നമ്മള് പോവുമ്പോ എന്തെങ്കിലൊക്കെ കടി കയ്യീ പിട്ച്ചൊല്ലോ അപ്പങ്ങളോ ചിപ്സ്
ആ ആ ആ അങ്ങൻത്തൊക്കെ പിന്നെ ഞമ്മളയ്‌ല് ഞമ്മക്ക ട്ടിക്കെക്‌സാം പിന്നങ്ങോട്ട്ങ്ങോട്ടൊക്കെ കൊടുക്കാാലോ
ആ ത
ഉം
അപ്പം ഒരു ഡെയ്റ്റർഞ്ഞാല് അന്നക്കാക്ക്യാ മതി
ആ അതന്നെ എല്ലാർക്കു അപ്പൊ കൊയ് വ് ണ്ടെങ്കില്
ഏതാടാ ഡ്രസ്സ് ത്തെ താട്‌ണെ
ഡ്രസ്സ് എന്തെങ്കിലും ഞമക് ഇങ്ങനെ യാത്ര പോകുമ്പം എല്ലാർക്കും പറ്റിയ ഡ്രസ്സ് എട്
ആ ആ പിന്നെ എത്ര ആള്ണ്ടറിയണല്ലേ
ആഎത്ര ആൾ ഇപ്പൊ ഗ്രൂപ്പിലിള്ളോരട്ത്തൊക്കെ പർഞ്ഞപ്പോ എല്ലാർക്കോക്കെണ് പക്ഷെ ഞ്‌പ്പോ ഞമ്മള് പറീണ സമയത്ത്ക്കൊക്കെ എല്ലാർക്കു പ്പം പറ്റ്യോന്ന് അറില്ലല്ലോ
ആ അതാണ്
ഉം അ നിയത്ര ആൾക്കാർ ആ ആദ്യ ത്ര ഒരു ഡേറ്റ് പർഞ്ഞി ട്ട് ആ ഡേറ്റിന് എല്ല എല്ലാർക്കും പറ്റുണ്ടോന്ന് നോക്കിട്ട് എത്ര ആൾക്കാരുണ്ട് ന്നൊക്കെ അർഞ് വണ്ടിയൊക്കെ ഏൽപ്പിക്കാ
ആ ആ അങ്ങെനെ പറ്റും
കാര്ണ്ടെങ്കി ഒരു ബസ്സോ
ഉം ഉം രാത്രിയൊക്കെ പിന്ന ട്ന്ന് തിന്നണ്ട്യേരും അല്ല അമ്മള് കൊണ്ടായ അഅ് കേട ഹല്ലോ
ആ അതന്നെ രാത്രിക്കൊക്കമ്മള് ഏതെങ്കിലും ഒര്
ഉം എങ്ങനായാലൊരവദീസ് ഇക്ക നിന്നാണ്ടൊക്കാണങ്കില് രണ്ടാ ഇരുപ്യൻ്റെട് വെരോ എന്താവല്ലേ
ഇപ്പ ഞമ്മൾ ഇപ്പൊ റൂമൊക്കെ എടുക്കണെന്നുണ്ടെങ്കിൽ ഇപ്പ അവിടെ നിക്കണെങ്കില് റൂം എടു ക്കണല്ലോ അപ്പൊ അയിന്റെ ഉം എങ്ങനെ ആയാലും പൈസ ആകും കാരണം ഞമ്മളെല്ലാരും പോകുമ്പോ വണ്ടിക്കന്നെ ഇപ്പൊ കുറച്ച് പൈസ ആവുമ്പോ അത് ഞമ്മളൊക്കെ ഷെയർ ഇട്ടിട്ട് അയിനൊരു പൈസക്ക പിന്നെ നമ്മളിങ്ങനെ നിക്കുന്നയിനും പൈസ വേണം പിന്നെ അതുവല്ല നമ്മക്ക് അവിടെ പോകുമ്പോ എന്തേലും ഇപ്പൊ ഞമ്മക്ക് എന്തെലും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങ തിന്നാൻ വാങ്ങേ
ആഹ് അയിനൊക്കെ വേണ്ടി വരും ഇത്ങ്ങനെ നിക്കുമ്പോ എത്ര അറിയ ഇല്ല ഞങ്ങൾ ഇനാള് പോയിഞ്ഞ് അന്ന് വണ്ടിക്ക് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ പോയിഞ്ഞ ഞങ്ങൾ രവ് വിലെ പോയി രാത്രി ഇങ്ങട്ട് തിരിച്ച്
അന്നന്നെ പോന്നല്ലേ ഉം ഇനിയിപ്പ എന്താ അറിയില്ല ഉം
നല്ല വണ്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ
ആഹ് അതന്നെ
ഏൽപ്പിച്ച
ഉം അല്ല ഇനി നം ഉം അങ്ങനാക്കാ എല്ലാരും എന്താ പറയുന്നേ നോ ക്കിട്ട്
ഉം
ആ പിന്നെ കൊറേ ആൾക്കാർ ണ്ടെങ്കിൽ പിന്നെ നമക്ക് പൈസ ഷെയർ ഇടുന്നതും കുറച്ച് കുറയും
കൊറയും ചെയ്യും ആള് കൂട നല്ലത്
ടാണ് നല്ലത്
ഉം അല്ലാ ഞാ പിന്നെ ഞമ്മ ക്ക് ഒര് കൊറച്ച് ആൾക്കാരാവുമ്പേ പൈസല്ലോ വരും അവിടെ നിക്കുമ്പോ നമ്മളപ്പോ ഒരു കൂട്ടം ഡ്രസ്സ് കൈ പിടിച്ചേണ്ടി വരൂല്ലേ
ആഹ് ഒരു കൂട്ടം ഡ്രസ്സ്, പിന്നെ മക്കളും കുട്ട്യോളൊക്കെ ഉള്ളവരാണെങ്കില് കുട്ട്യോൾക്കൊക്കെ വേറെ കുറച്ച് കൈയി പിടിക്കാം ഈ ബസ് ബസ്സിലും ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കില് ഒരൊക്ക അവിടെ ഉർന്ന് അതുംഇതും നശ് കൂടൊക്കെ കളിക്കും ഡ്രസ്സിലൊക്കെ ഓരോന്ന് ആക്കും വയോർക്ക് ഞമ്മക്ക് പിന്നെ എന്ത്‌ ചെയ്യും പോകുമ്പോ നമ്മൾ ഒന്ന് ഇട്ട് പോകുവല്ലോ പിന്നെ ആഹ് ആഹ് നിക്കണെങ്കി രാത്രിക്ക് ഇടാനൊന്നും പിന്നെ പിറ്റേന്നത്തക്കെ ഇടാന് ആഹ് ഒന്നും
തിരിച്ച് പോര്ണ അന്ന് നമ്മക്ക് വേറൊ ടെങ്കിലൊക്കെ കേറിയാണ്ട്
ആഹ് തിരിച്ചു പോരുന്ന സമയത്ത് എവിടേലൊക്കെ കേറിങ്ങാണ്ട് പെരേക്ക് രാത്രി എത്തണ രീതിക്ക്
അങ്ങനെ പോന്നാ മതി ഉം അത് പറ്റും എല്ലറുമായിട്ടൊന്ന് കൂടി ആലോയിച്ചിട്ട് വേണം
ആലോചിച്ചിട്ട് തീരുമാനിക്കാം
ഉം ഉം റൂമൊക്കെ എനി സെറ്റായി കിട്ടണല്ലേ
ആഹ് റൂ നമ്മള് ഇപ്പോ എത്ര ആൾക്കാരാണ് ക്കെ അറിഞ്ഞ് നോക്കാണെങ്കില് അവിടെപ്പൊ കൊറേ ഇതൊക്കെ ഉണ്ടാകൂല്ലോ
അയിന് അമ്മക്കവ ഡ്രൈ ബസ് ഏൽപ്പിച്ചുമ്മ ഡ്രൈവർ എന്നെ അന്നോട് പറഞ്ഞാൽ മതി
ആഹ് എന്നാ ഓരന്നെ അത് നോക്കിക്കോളൂല്ലേ
ഉം ഓലെ ഏൽപ്പിച്ചാ മതി എല്ലാം മറ്റേ നമ്മളെ അങ്ങനെ പോകുമ്പോളേ നമ്മക്ക് അങ്ങനെ അ അങ്ങനെ അറിയില്ലല്ലോ അയിന്റെ കാര്യങ്ങളൊന്നും ഏതിയാലും നോക്കാ ഇമ്മള് ഏഹ് വേം പോവാണ് നല്ലത് അല്ലാഞ്ഞാ ഇങ്
അതന്നെ പിന്നെ നീണ്ടു നീണ്ടു പോകും
സാധാരണ അങ്ങനെ ഇണ്ടാവില്ലേ നമ്മള് പോ
ആ ഞമ്മളും പ്ലാനിങ്ങൊക്കെ ഇടും, പിന്നെ ആരിക്കും ഒയിവും ഉണ്ടാവില്ല നേര രോം ഉണ്ടാവൂല പറ്റൂല
അതന്നെ കൊറച്ച് കഴിഞ്ഞാ പിന്നാണ്ട് ഇല്ലാതാക്കും ഇതേതാലും നമ്മക്ക് ഇപ്പോൾ
ഉം ഇത് പോകണം
ഉം
ആഹ് കൊറെ ആയില്ലേ നമ്മളൊക്കെ അ സ്റ്റ അതെന്നെ വേറെ ഏതെങ്കിലും കൊറെ നല്ല നല്ല സ് സ്ഥലങ്ങളിലൊക്കെ ഇണ്ടല്ലോ
ഉം ഇൻ ഗ്രൂപ്പ് ചോയിച്ചോക്ക് ക്കാ ഊട്ടിയൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ഒന്നും രണ്ടോ മൂന്നും വട്ട
അത് ശരിയാണ് ഞാ ആഹ് ഞാനും കൊറെ പോ ഞമ്മളക്ക കൊറെ പോയത് തന്നെയാണ് എന്നാലും വേറെ ഏതെങ്കിലും നല്ല സ്ഥലവു നോക്ക
ഉം
അല്ലെങ്കിൽ എന്ത ആ അല്ലെങ്കിൽ എന്താ വച്ചാലേ എല്ലാവർക്കും കുംപാട ഒരു റിസോർട്ട് പോക നല്ല സ്വിമ്മിംഗ പൂളൊക്കെ ഉള്ള സ്ഥല ആ അര അത്യാവശ്യം നല്ല പാർക്ക് പോലൊക്ക ഉള്ള സ്ഥലത്ത് പോയാല് ഞമക്കെന്തെ ച
നന്നാംതിയല്ലോ
പോയിട്ട് കൂടണം നമുക്ക് കൊറെേ പോയിട്ട് പ കൊ നമുക്ക് കൊറെവർത്താനം പറഞ്ഞത പിന്നെ എടുത്ത കൂടെൊക്കെ കാണാനുള്ള സ്ഥലൊക്കെ കാണും ചെയ്യാം
ഉ വയനാട്ടിലല്ലേനി റിസോർട്ട്
വയനാട്ടില് കുറെേ റിസോർട്ടുകളുണ്ട് വൈത്തിരി സ്ഥലം വയനാട്ടില് റിസോർട്ട് എടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാ വൈത്തിരി ഭാഗത്തൊക്കെ നല്ല റിസോർട്ട്ുണ്ട് നട്ടോ കാടിന്റെള്ളിലൊക്കെ അപ്പൊ അവിടെ നമ്മൾ പോയി ഒരു റൂം എടുത്താല് ഞമുക്ക് അവടെ നിക്കും ചെയ്യ പിന്നെന്താണ്എടുത്ത്ു തന്നെ കൊറെ കാണാൻ സ്ഥലുണ്ട് അപ്പൊ ഞമ്മക്കായി എടു ക്അ അങ്ങനെ വണ്ടിക്കൂലിന്റെ ആവശ്യം ഉണ്ടാവൂല്ല നമുക്ക് അവിടുന്ന് ആ ഞമ്മളെ റൂമിനിന്ന് എടുത്ത് ആയിക്കാരം അപ്പൊ എടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും കാണ കേയറ കളിക്കുക അങ്ങനത്തെ ടിക്കറ്റിന്റെ ആ ഒരു ചാർജ് ഒക്കെ ഉണ്ടാവുന്ന
ആആ അത് ശെരി നാഅങ്ങനി പറ്റ റ്റുട്ടോ നമ്മക്ക് ചോയിിച്ചോക്കനാ നമ്മക്കേ രാത്രി ഭ ഭക്ഷണം അടന്ന് കോഴിയൊക്കെ ചൂടാ
ആ അതന്നെ ആ ആ ആ എല്ലാർക്കും കൂടെ ഒരുമിച്ചച്ച്ര അത് കുറച്ചും കൂടെ നല്ലൊരു നൈ കിണ്ട് അറ്റൽ കുറെേ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ യാക്കും
അതന്നെ എനിക്ക് തോന്നണം അതെ കരട്ട ട്ടോ ഒന്നും കൂടി നന്നാക് അ റിസോർട്ട് നിക്കല് നമ്മക്കറയാലും ചോയിിച്ച നോക്ക എന്നട്ട് അന്നുസരിച്ചേ അതാവുമ്പോ ആഹ
ഉം